ആ എന്തൊക്കെയാ വർത്താനം.
എന്താ നല്ല വർത്താനം സുഖം തന്നെ.
ഉം സുഖം തന്നേ പോവണ്ടേ
ആ ഇല്ല കഴി ഇല്ല കഴിക്കാൻ ആവണു
ഉം പണിയൊക്കെ കഴിഞ്ഞു.
കുളിക്കാനുണ്ട് ബാക്കിയുള്ളത് കഴിഞ്ഞു.
മ ആ രണ്ട് ആ വലുത് പോയിട്ടില്ല ചെറുത് പോയിക്കണു. വലുതിന് കാലിന് സുഖമില്ല പോയിട്ട്
ഹ അത് ശരി എന്തേ പറ്റി.
കാല് ഇങ്ങനെ ഫുട്ബോൾ കളിച്ചപ്പോളെ- ഇങ്ങനെ പുട്ടുണ്ട് അപ്പൊ ഞാൻ ഒരാഴ്ച ടയർ പോയിട്ടില്ല
ഉം ഉം.
കാണിച്ചിട്ട് നാളെ പറഞ്ഞയക്കണം വിചാരിക്കണ്ട് ചെറുത് പിന്നെ അംഗൻവാടിക്ക് പോയിക്കണു എന്താ കുട്ടികളൊക്കെ ഉറങ്ങിയോ
ആ ചെറു ത് ഇറങ്ങീനെ മറ്റത് പോയിക്കണ വലുത് പോയിക്കണ് നല്ല മഴയല്ലേ ഇന്ന് മ്
മ് മഴ ഇങ്ങനെ മൂടി നിക്കാണ്
പെയ്തില്ലേ ഇവിടെ ദ ഇങ്ങനെ മൂടി നിക്ക ഇപ്പൊ നല്ലൊരു മഴ പെയ്തു
ഏ പെയ്തോ അതേ ഇവിടെ ഇന്ന് മ് ഇങ്ങനെ വെയിലാണ്
മ് എന്തായിത് വെയിൽ വരാ പോവാ വരാ പോവവാച്ചിട്ട് ഇങ്ങനെയ അങ്ങനെയന് ഇപ്പൊ നല്ല നല്ലൊരു മഴ പെയ്തു നല്ല വെള്ളമുള്ളൊരു മഴ ഡ്രസ്സുകളൊക്കെ പുറത്തിട്ടിട്ട്
അതെ ഞാനും വേഗം അലക്കലൊക്കെ അലക്കലൊക്കെ കഴി അത് കൊണ്ട് വേഗം വെയിലത്തിട്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ അങ്ങനെയൊന്നുമല്ലല്ലോ പെട്ടന്ന് മഴയും അത് കഴിഞ്ഞ് വെയിലായിരിക്കും അങ്ങനെ ഒരു കറക്റ്റ്ല്ല
മഴയായ അധികം മഴയായ ബുദ്ധിമുട്ട് തന്നെയാണ്
മ് മ് മ് അ എന്തൊക്കെയാണ് പരിപാടി ന്തും ഇല്ലേ
ആഹ് വൈകുന്നേരം കല്യാണം ഉണ്ട് ഇന്ന്
ആഹ് എവിടെ കസിൻസിന്റെ
ആ അവിടെ അടുത്ത കുടുംബതിലെന്നെ ഇവിടെ അടുത്ത തന്നെയാണ് വീട് വീട്ടിൽ വെച്ചിട്ടൊന്നുമല്ല ഓഡിറ്റോറിയ അതേ വെച്ചിട്ടാണ്
ആഹ് ഇപ്പൊ പിന്നെ അങ്ങനെയണല്ലോ
ആ ഇപ്പൊ ഫുള്ള് അങ്ങനെയല്ലേ
ആഹ് ഇപ്പൊ പിന്നെ വീട്ടിൽ വച്ചിട്ടൊന്നുമല്ലല്ലോ ഫുള്ള് ഓഡി
മ് ഫുള്ള് ഓഡിറ്റോറിയം ആണ് ഏത് ക കഴിയുന്നവരും കഴിയാത്തവരും ഒക്കെ ഇപ്പൊ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടല്ലേ
ആ ആ ആ അത് വീട്ടിലാകുമ്പോ പിന്നെ ഒന്നും അറിയണ്ട വീട്ടിലാകുമ്പോക്കെ നമ്മൾ തന്നെ നോക്ക ഓഡിറ്റോറിയം ആവുമ്പോ പിന്നെ നമ്മൾക്കൊന്നും അറിയണ്ട
വൃത്തിയായിക്കും
ഉം, വീട് വൃത്തിയാക്ക്മ്മെക്കൊക്കേ അന്ന് പോയാ മതി.
ഉം ഒക്കല്ലാർക്കും തലേന്ന് വരെ ചെയ്തിട്ട് വാക്കി അന്നേരം പോയ മറ്റത് ഈ മഴേത്ത് സമയം മഴന്റെ സമയം കൂടി ആവുമ്പോ ചവിട്ടി ആകെ ചപ്പ്ളി വൃത്തില്ലാ തെയ് അതൊന്നുംല്ല്യല്ലോ ഇപ്പൊ രാവിലെ എല്ലാരും കുള്ച്ചും ഡ്രസ്സൊക്കെ മാറ്റി എല്ലാരും പോവാണ് ഓഡിറ്റോറിയത്ത്ക്ക് പോവാണ് അവിടെ വെച്ച്ട്ട്ങ്ങ കയ്ച്ചാ പിന്നെ വീടു അട്
ഉം ഉം പിന്നെ ശ് ഈണത്തില് അമുക്ക് ഒന്നിനും തോന്നൂല്
ഒന്നൂല്ല്യ. വന്ന് പിന്നെ ഒരു ഇതില്ല്യ. പണി ഇട്ക്കണ്ട ഒരു ആവശ്യം ഇല്ല വന്ന ഒരു സമാധാനം ഇണ്ട്. അവിടെ കൊ ആ കൊർ റേ അവിടെ പോയിക്കാണ്ട് കൂടിക്കാണ്ട് ഇവിടെ വന്ന്ങ്ങനെ ഇട്ക്കണ്ട ആവശ്യല്ല കൊറച്ചീസം ആയി ക്ക്ണ് തൊടങ്ങീട്ട് ഇപ്പല്ലോട് ത്തും അങ്ങനെല്ലേ.
ആ ഒര് ഒരാഴ്ച മുന്നേ
ആഹ് തൊടങ്ങാണ് ഇപ്പൊ ആഹ് ഇഞ്ഞ് കെട്ടാണെങ്കിലും അങ്ങനെ തന്നേണ്. ആദ്യം കെട്ട്ണോൽ ക്കൊന്നുല്ല്യ. പെണ്ണിന് മാത്രൊള്ളൂന്നാ പറഞ്ഞീന് ഇപ്പ കെട്ട്ണോൽ
ഉം ഗ്രൈ റ്റുബി യായിട്ടും അട ട്ടെക്കെ പോലും ചെയ്യ്ണ്ടല്ലോ
ചെയ്യ്ണ്ട്
ഉം അയ്‌ലേറെ രസം കാണാൻ പെൺകുട്ട്യൾ താ
ആ പൺകുട്ട്യൾത് കാണാൻ രസന്നെണ് എല്ലാരും ഒരെ സാരിം തൊരേ പോലെ ഡ്ര സാരിം ഓരോ ഓരോ തേ ക പരിവാടിം
ഉം ഒരാഴ്ച മുന്നേ ഇങ്ങനെ തുടങ്ങുവല്ലോ
ആഹ് ഒരാഴ്ച മുന്നേ തുടങ്ങും
ഉം എന്ത് രസായി അതിനനുസരിച്ചുള്ള സാ ഡ്രസ്സ് ഓരോന്നിനും ഓരോ ഡ്രസ്സ് ആണല്ലോ അതിനനുസരിച്ചുള്ള ജൽ അതിനനുസരിച്ചുള്ള ഈ ജ്വല്ലറി ഒക്കെ ഇപ് വാടകൊക്കെ ആണല്ലോ റെന്റിനാണോ ആരിപ്പോ
എല്ലാരും അങ്ങനെ തന്നെ എടുക്കണേ ഇപ്പൊ സ്വർണ്ണ ഇടലും അങ്ങനത്തതൊന്നും ഇല്ലല്ലോ കു
ഉം ഫാൻസിയാ
ആ ഫുള്ള് ഫാൻസിമാക്കാണ് താല്പര്യോല്ല കുട്ടിയാക്കന്നും അങ്ങനെ സ്വർണ്ണം ഇടണനുള്ള അങ്ങനത്തെ താല്പര്യം വരുന്നില്ല
ഉം ഫാൻസിയെന്നെ നല്ല നല്ല എന്തോര് സള്ള ഒക്കെണ്ടോ ഫാൻസി ഒക്കെ
പ്പൊ അതൊക്കെ ഇട്ട്ട്ട് ഫുള്ള് അങ്ങനെതന്നെ ഓരോ ദിവസം ഓരോ ഡ്രസ്സു ആയിട്ടെ -
അതന്നെ ഇനിയിപ്പോ ഈ ചെക്കൻന്റെറെ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ ഡ്രസ്സ് കോട് ഒക്കെ നമ്മുക്ക് തിരിച്ചറിയാം
ആഹ് ഇപ്പൊ അങ്ങനെ ഒരു ഭാ ഓലൊരു ഭാഗത്ത ഓലരു കളറും മറ്റ ലൊരു കളറാവുമ്പോ പെട്ടെന്ന് മന
ആഹഹ് പെട്ടെന്ന് കാണാൻ ഫോട്ടത്തിലൊക്കെ- കാണാനും ഭയങ്കര രസാണല്ലോ ഉം
ഫുള്ള് ഭക്ഷണയാലും കാര്യങ്ങളായാലും ഒക്കെ അങ്ങനെ തന്നെയല്ലേ ഒരു ചോറും പ്രത്യേകിച്ച് രസമാണ് ബൾബും കാര്യങ്ങളും വീട്ടിലാകുമ്പോഴും ബൾബ് തലേന്ന് വരെ ബൾബും കാര്യങ്ങളും മറ്റേത എൽ ഇഡിതൊക്കെ ആട്ട് എന്റെ രസാണ്
അതി രസവാണ് ഓഡിറ്റോറിയം
അതിലേറെ രസം ഓഡിറ്റോറിയ അയിന് ബ ആ ഇപ്പ അങ്ങനെല്ല ഇപ്പൊ ഒരു ഫുഡൊന്നും ആരുണ്ടാക്കൂലേ ഒരു ചോറ് അങ്ങനെയൊന്നും പറ്റൂല ഇപ്പൊ കുട്യാകന്നെ പറ്റൂല്ല കുട്ടിയാൾ തീരുമാനിച്ചല്ലോ ഇപ്പൊ ആ വേണം. അങ്ങനെ വേണംന്നൊക്കെ
ആ അതെ അതെ പിന്നെ ഒരു ഫുഡും ബാക്കിയൊക്കെ ഈ നല്ല നല്ല ഐറ്റംസ് പിന്നെ അത് കുട്ടിയാക്കുള്ള ഈ എന്താ മിഠായികള് അങ്ങനെയൊക്കെയുണ്ടല്ലോ ഇപ്പം നമുക്ക് മക്കളേം കൊണ്ട് പോയാല് സുഖാണ് നമുക്ക് ജ്യൂസായിട്ട്
ഓരോട്ടി ആ ഒരൊ കുട്ടികളേം കൊണ്ടുപോയ ബുദ്ധിമുട്ടാണെന്നുള്ളതൊക്ക മാറിയേക്കണു പ്പ കുട്ടികളേം കൊണ്ടുപോണം പ്പം അവിടെയാണ് അവ മുതലാവില്ല എപ്പോഴാണ് നല്ലോ കഴിക്കണ കു ചളക്കാണെങ്കില്
അതെ അതെ ഞമുക്ക് വാ ആ അതന്നെ വാങ്ങിക്കൊടുത്തുകണ്ട് അവിടെ ഇരുത്തിയാ മതി പോലോ കഴിച്ചിങ്ങനെ നമ്മുക്ക് കാണുചെയ്യാം ഓൽക്കത് എൻജോയ്മെന്റാകും ചെയ്യും നല്ല രസുള്ളാണോ
ഇപ്പൊ ഫുള്ള് അങ്ങനെതന്നെയാണ് ഇപ്പ അത് അങ്ങനെ ആയതുകൊണ്ട് പാവപ്പെട്ടോൽക്കാണ് അയ്ന്റെ ബുദ്ധിമുട്ട് പൊ പാവപ്പെട്ട പിന്നെ രക്ഷിതാക്കൾക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് ആ കുട്ടി ആ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ വാണംന്ന് പറഞ്ഞ്കാണ്ടാണ് കുട്ടികളെൊക്കെ വാശി
ഇപ്പൊ കയ്യോ കയ്യൂലെ അപ്പ അവർക്ക് അങ്ങനെ കയ്യോ കയ്യൂലെ എന്നൊന്നും അറിയില്ലല്ലോ ഓല്ക്ക് ഒരാള്ത് കാണും പോലെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുകൾത് കാണും അപ പിന്നെ ഓൽകും അതേ മാതിരി ആവണംന്ന്
ആ ഞങ്ങൾക്കുംങ്ങനെ ചെയ്യണം ഞങ്ങളും ഇങ്ങനെ ആവണംന്ന് ഓരോരുത്തരും കയ്യിനനുസരിച്ച് ഇങ്ങനെ ആഗ്രഹങ്ങൾ കൂട്ടി വെക്കാം പിന്നെ ലാസ്റ്റ് ഒന്നായിട്ട് അതുപോലെ തന്നെ ചെയ്യണം അപ്പ അങ്ങനേണ് അപ്പൊ അത്
ആഹ് ഫ്രണ്ട്സുകൾതൊക്കെ അങ്ങനെണ് മാർഗ്ഗല്ല അതെ അതെ ഓല്ക്ക് ഓല ന്തൊക്കെ പറ് യ് ണ് അതേമാതിരി ഇപ്പൊ മെഹന്തി ആയാലും ഒക്കെപ്പോ ആദ്യമാണ് ഞാൻ
ആഹ് അങ്ങനെ ഇട ഉം ഇപ്പ അതല്ലല്ലോ
ഉം ഇപ്പ ഇന്നൊക്കെ പറഞ്ഞാ അതും വരേ പൈസ കൊട് അതാണ് ഓല് ആൾക്കാര് വന്ന് കാണ്ട് ചെയ്തി ഇട്ട്ട്ത്ത് പോവാന് എ ദിവസം മുന്നേ ഇട്ടെടുത്ത് പോകുകയാണല്ലോ ഉം അതിന് വരെ ഇപ്പ പൈസ ഒക്കെ എല്ലാത്തീനും ഈ പൈസ ഇങ്ങോട്ട് നമ്മള് കൊടുത്ത മ്മക്ക് ഒന്നും അറിയണ്ട ഒക്കെ ഓല് വന്നൊക്കെ ഡ്രസ്സ് മേക്കപ്പായാലും മേക്കപ്പ് പിന്നെ ആ അതെ മേക്കപ്പിന് കൊടുത്ത പിന്നെ തലേന്നും എന്തൊക്കെ പ പരിപാടി ഇണ്ടായിനി ഒക്കെ വന്നാണ്ട് ഓലെന്നെ മേക്കപ്പ് ചെയ്ത് നമ്മളൊന്നും അറിയണ്ട
ആ ഒന്ന് ചെയ് ആ അയിനായിട്ട് കൊർച്ച് മാറ്റി വെക്കണം ഉം
ഭയങ്കര ചെലവുള്ള ഒരു കാര്യം ഇന്നത്തെ കാലത്ത് ഒരു മുട്ടായി കൊടുക്കല് വരെ അങ്ങനെയാണല്ലോ ഒരു നിക്കാഹ്‌ ആയാലും ഉം ഒരു എൻഗേജ്മെന്റ്
അത് ഇന്ന്പ്പോ ഒരു ഒരു പെട്ടി മുട്ടായ്മൽ ഒന്നും ഇപ്പോ ആരും ഒതു ക്ക്‌ണില്ല
ഇല്ല ഇപ്പൊ ഫുള്ള് ഹാങ്കർയ്യല്ലേ ചെരുപ്പ് വരെ ഹാങ്കർ ചെയ്താപ്പ എല്ലാർക്കും കൊടുക്കണ ഉം അങ്ങനെ ഇന്നത്തെ കാലം അപ്പ നമ്മൾ ഒരു സ്ഥലത്ത് കാണുമ്പോൾ നമ്മള അതെ മാതിരി ഇങ്ങനെ കൊണ്ടും
ആ കൊണ്ടു പോവാ അത് ഒ ഹൊ ഒരു ഭാഗം ഒരു ഇതിൽ തുടങ്ങുമ്പോ അമ്മള് ബാക്കി ല്ലോലും കൂടി അത് കണ്ട് കണ്ട് പിന്നെ ങ്ങനെ ഇല്ലാത്തോര് വരെ അയ്ക്ക്ങ്ങനെ ആയി പോവാണ്
ആഹ് ആയി പോവാണ് അപ്പൊ പിന്നെ ഞമ്മളായിട്ട് അത് ഇങ്ങ അങ്ങനെ അല്ലാതെ
ഇല്ലാതാക്കൂല ആ ചെയ്യണ്ടേ മോശമാണെന്നുള്ള രീതിയിൽ നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഉ
ഉം ഇപ്പൊ പിന്നെ ഡ്രസ്സ് പിന്നെ റെന്റിന് കിട്ടും ഇപ്പ എല്ലാർക്കും റെന്റ് മതി പക്ഷെ നമ്മള് വാങ്ങണ പൈസ നമ്മള് റെന്റിന് കൊടുക്കണ്ട് പിന്നെ നമ്മള് പിന്നെ നമ്മള് ഇടൂല്ലല്ലോ പിന്നെ ആത് വിചാരിച്ച് നമ്മൾ അധികം റെന്റിന് വാങ്ങും ചെ
ആഹ് ആദ്യക്കെന്ന് പറഞ്ഞാൽ ഡ്രസ്സ് എടുക്കലേന് സ്വന്തം പൈസ കൊടുത്ത് എടുക്കലേനി അപ്പൊ രൻ്റിന് എടുക്കലേനി അത്ര വേണ്ടല്ലോന്നുള്ള ഇതേനി ഇപ്പൊ റെൻ്റ് റെൻ്റിന് എടുത്താ ഞമ്മള് വാങ്ങണേക്കാടിലും പൈസ കൊടുക്കണം എന്നാലും നമ്മള് വിചാരിച്ച മോഡൽ ഏതാണ് ഇഷ് ഇഷ്ട്ടപ്പെട്ടത് കിട്ടും
ഉം പിന്നെ നമ്മളത് ഉപയോഗിക്ക ക്കിണില്ല അങ്ങട്ട് കൊടുത്ത് പിന്നെ നമ്മൾ മറ്റേത് പറഞ്ഞാ നമ്മള് വീടിന്റെ അവിടെങ്ങനെ അലമാരയിൽ നമ്മളിങ്ങനെ പാത്ത് ത്തക്കും
വെറുതെ അവിടെ ഇങ്ങനെ കിടക്കല്ലേ ആഹ് ആക്കെ വേണ്ടല്ലോ ഇതാരുപ്പോ നമ്മള് പര നമ്മളെ ഡ്രസ്സെന്നെപ്പോ ഒരാളും കൊണ്ടോണില്ലല്ലോ ഇപ്പം
ആ അതൊക്കെ പണ്ടേനു ഒരാ നമ്മള് വാങ്ങാതെ ചോയിച്ചു കസിന്റെ ഒക്കെ ചോയിച്ചു വാങ്ങിയിടലൊക്കെ പണ്ടേനു
പ്പോ ഉപയോഗിച്ചണ പക്ഷെ അതൊന്നും അവിടുന്ന് വാങ്ങുമ്പോ പൈസ എടുത്ത് പ റന്റിന് എടുക്കുമ്പോ അതൊന്നും നോക്കണില്ല
ആഹ് ആഹ് അതെ അതെ അതെ ഇപ്പ അത് പറ്റൂല ഇപ്പത്തെ മക്കൾക്ക് പറഞ്ഞാല് അതൊന്നും പറ്റൂല ഓല്ക്ക് ഇഷ്ടമുള്ള മോടൽ ഓല് തിരഞ്ഞെടുത്ത്
ആ എങ്ങനെയാണ് എങ്ങനെ ആവടന്നൊക്കെല്ലേ മേക്കം
ആഹ് അതെ ഇപ്പ ഞമ്മള് ഞമ്മളെ രക്ഷിതാക്കള് പറഞ്ഞ് അവിടെ ഉണ്ടാവോ അ അത് വാങ്ങിക്ക അതൊന്നു ഓൽക്ക്
ഉം ഓക്ക് ഓ ആ ട്രെൻറിിനൊപ്പാണ് ഓൽക്ക് ഓലേതായിട്ടുള്ള ഒരു മോഡലും കാര്യങ്ങളുംക്കെ
ആഹ് വിചാരിച്ച മനസില് കരുതി അതുപോലെ ഇങ്ങിട്ട് ഒക്കെ സിമ്പിൾ ആണല്ലോ ഇപ്പം ഓവറാ യിട്ട് വർക്കള്ളതൊന്നും ആർക്കും വേണ്ട ഞമ്മളൊക്കെ ആയന്ന് വർക്കള്ള നോക്കി എടുക്കല്ലേ ഡ്രെസ്സൊക്കെ
അത്ത് കാണണോ എല്ലതും ആ തന്നെ എന്തായിക്കോട്ടെ എന്തായാലും അങ്ങനെ എടുത്ത് കാണണം എന്നുള്ളരു രതി കൂടി ഇനി ഫുള്ളേ ഗോൾഡ് എടുക്കയാണെങ്കിൽ നല്ല കാണാം മാണോ അങ്ങനെരു ഇപ്പൊ ഞ്ഞ് അഥവാ എടുത്ത് കൊടുക്കുകയാണെങ്കിലോ ഒരു നൂലിന്റെ കട്ട് മതി അത്രയും ആ
അത്രയും സിമ്പിൾമെക്കാണ് ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ വേണ്ടത് ഉം അത് ഇപ്പ അങ്ങനെ കിട്ടുള്ളൂ അല്ല ഭയങ്കര വെലിം കാര്യങ്ങളും അല്ലേ സ്വർണത്തിനൊക്കെ അന്ന് അന്ന് പറഞ്ഞാല് നമ്മള് എത്ര ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും
ആ ഇത്രയൊന്നും ഇല്ല ഇത്ര ന്നും വലു
ഇപ്പ എത്ര കയ്യൂ ഞ്ഞോൽ കയ്യണൂലും അങ്ങനെ വാണല്ലോ അങ്ങെ കൂടുതലായിട്ടൊന്നും
അതെ അെയാണ് വഴക്കണം ആ അഞ്ച് പത്തിന്റെുള്ളിലൊക്ക ആായിട്ടാ ഞാനിപ്പം
ആഹ് ങ്ങാ പിന്നെ വേറെത്ര
പം കൊടുക്കുന്നില്ല
വേറെ പ്രത്യശത്തി ആഹ് ആഹ് ആ പ്രത്യശത്തില്ലല്ലോ ആഹ് എന്നാൽ ശരിട്ടോ പിന്നെ വിളിക്കണ്ടന്ന്
ആഹ് ആയിക്കോട്ടെ ശരിന്നാ
അയാ